ഹലോ
ഹലോ ആഹ്
ഗുഡ്മോർണിംഗ് ആഹ് സുഖായിട്ട് സുഖായിട്ടിരിക്കുന്ന് ഉം അവിടെ എന്താ ചായ കുടിച്ചു
എന്താ ബ്രേക്കാഫ്റ്റ് ആഹ് എന്താ അങ്ങനെ പോണ് സുഖാണ് മഴണ്ട അവിടെ
ആഹ് മഴണ്ട്
ഇവ്ടെന്ന് രാവിലെ മുതൽ മഴേന്നു ഇപ്പൊ മഴല്ല ഒരു പാ റ്റല് ഇങ്ങനെണ്ട്
ആഹ് ഇവിടേം മഴയുണ്ട് രാവിലെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴാ കൊറഞ്ഞു നിക്കുവാണ് അങ്ങനെ ഉം
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഫുഡ് ഭക്ഷണം കഴിച്ചാ
ആഹ് കഴിച്ചു കഴിച്ചു
എന്താണ്ടാക്കി
ഉം ഹേ നൂലപ്പവും ഏ ഉരളക്കിഴങ്ങ്ഇഷ്ടു
ഓഹ് അയ്ശരി
ഉം ഉം അതേതെ കയ്‌ച്ചോ
ആഹ് ഞാൻ കഴിച്ച്
ഉം ഉം
വെടെ ഇന്ന് ഓട്ടടേയ്‌രുന്നു ഓട്ടട ഈ അരി അര്ച്ച് ചുടൂലേ
ആഹ് മൻസ്സിലായി മൻസ്സിലായി
അതും ചിക്കൻ കറിം അന്റെങ്ങട്ട് റെഡി ആയില്ലന്ന് ഹെൽത്തി എൻക്കിഷ് ടല്ല മറ്റേ അഡപോലെ നിക്കു ആ ചിക്കൻ കറി ഓക്കെ ചിക്കൻ കറി ടേസ്റ്റാ ഇന് മറ്റേ ന്താണ് വേവാത നിക്കൂല്ലേ
അതുപോലെ ആയി പോയീണ്ട് അപ്പ ഈ പച്ച അരി എന്താണ് തി ന്ന്ണെ പോലെ
ആ ആ ആ
ഉം പിള്ളേര്ടെ സൗണ്ട് ക്കെ കേക്കാലോ
ഉം പിള്ളേര് ഇഷ്ടം പോലെണ്ടിവടെ ഉം ഇന്ന് ത്ത ഞായറാഴ്ചയല്ലേ ക്കൂളും ഒന്നുല്ല പോര അവധി
ഓ ഉം
പൊക്കെ വീട്ടിതന്നെ പഷേ മയത്ത്ക്ക് യർങ്ങും ആ മയത്തക്കെർങ്ങും ഇന്നിട്ട് അതുപോലെ ഇങ്ങട്ട് ആ ചളീം കൊണ്ട് അകത്ത്ക്ക് കേറും
ഓ
ഉം എപ്പഴും തൊട്ക്കലെന്നെ പണി തൊടച്ചങ്ങട് കഴിയുമ്പോത്തിന് അതേമാരിക്ക് പിന്നെ എർങ്ങും കേറും എത്ര പർഞ്ഞിട്ടും അട്ച്ചിട്ടും കാര്യല്ല
ആ ആ ആ പിന്നെ മഴയായിട്ട് കൊഴപ്പൊന്നുല്ലല്ലോല്ലേ കുട്ടികൾക്ക് ഉം പനി അങ്ങനൊയുള്ളതൊന്നും ഇല്ലല്ലോ അല്ലേ
പനിയൊന്നുല്ല
ഉം ഉം ഉ
പ്പ പ്പല അസുഖങ്ങളൂല്ല സ് മയാണ് വെള്ളം ഇങ്ങനെ കെട്ടി കെടക്കും അങ്ങനൊക്കെ ചെയ്യുമ്പോ കൊതുക് മുട്ടട കെ ചെയ്യും ന്നാലും എടക്ക് ചെരട്ടീലും അവിടിവാട്യൊക്കെ വെള്ളണ്ടാവും
അതെ അതെ അതെ ഉം ഇപ്പ പല പല അസുഖങ്ങളൊക്കെ വന്നിട്ടിരിക്ക ഇപ്പൊ പുതിയ പുതിയ പനികള് ആഹ് ക്കെങ്ങനെ വന്നോണ്ട് ഇരിക്കല്ലേ
ഇപ്പൊ പൂച്ചപ്പനി വരേണ്ട്
ഉം അതേ
ആഹ് അനപ്പ്ലാ കേൾക്ക്ണത് പൂച്ച പനിയൊക്കെണ്ടീന്ന്. എന്താ പറയാ ഇവ്ടേണ്ടൊരു പൂച്ച ന്ന്ട്ട്പ്പ പൊറത്ത് കൂട്ടില് ഇടല
ആഹ് പൂച്ചേം പട്ടികളെയൊന്നും പിള്ളേരെ കൊണ്ട് തൊടീപ്പിക്കൊന്നും ചെയ്യില്ല. പെട്ടെന്നാണ് അസുഖങ്ങള് പടര്
ഇവിടേ പൂച്ചനെ ഐടിത്താണ്ട് കൊല്ലിക്ക് പിടിച്ച കറക്ക ഉമ്മം കൊട്ക്ക അങ്ങനൻത്തൊക്കെ സ്വഭാവങ്ങള ഇവിടല്ലെയ്റ്റങ്ങകൊക്കെ
ഓഹ് അത് ശരി
ഉം ആ പൂച്ചേണെങ്കി അതിനായിട്ട് നിക്കും ചെയ്യും ഈ എണങ്ങ്യൊരു കു ട്ട്യാണത് ചെറീ കുട്ട്യാ രണ്ട് മൂന്ന് മാസ്സായിട്ടൊള്ളു അതിന് രണ്ട് മാസം
ഒ ഒ ഓഹ് ഉം പ്പ പുതിയ പനിയല്ല ഓഹ് അത് ശരി
ഉം
പക്ഷെ ശിഗല്ലേന്നൊക്കെ പർഞ്ഞ് പുത്യാ പൻയൊക്കെ എറങ്ങീട്ടൊണ്ട് ശിഗല്ല
ആഹ് ശിഖല്ല എറങ്ങീട്ടുണ്ട്
എല്ലാടോം ന്നാ പിന്നെ നിപ്പ വീണ്ടുപ്പ എറങ്ങീട്ടുണ്ടല്ലൊ പിന്നേ ഉം നിപ്പ നിപ്പ നിപ്പ
ആഹ് ന്യൂസി ലൊക്കെ കാണാംനിപ്പ എറങ്ങീക്ക്ണ്ന്ന്
ഉം ഇത് കാരണം ഭയങ്കര- ഇതാണ് ഇപ്പോ മഴെകൂടെക്കെ പെയ്യുന്നൊണ്ട് പറയേ വേണ്ട
ഉം
സുഖ വേഗം
ഇപ്പൊ എന്താണ് ഈ അടക്കാപ്പഴത്തിന്റക്കെ സീസണാണല്ലൊ ഇപ്പൊ അടക്കപ്പഴം ഇണ്ടവണ സമയാണല്ലൊ അപ്പൊ തിന്ന- ഭയങ്കര പേടിയ ഭയങ്കര ആഗ്രഹണ്ടാവും എന്നാലും ഓരോത്തിന് ഓരോ കൊത്ത് ഇങ്ങനെ വീണ് കെടക്കുമ്പളേയ്
ആഹ്
കഴിക്കാൻ തോന്നൂല
ഉം ഒന്നും കഴിക്കണ്ട നമുക്ക് വിശ്വസിച്ച് ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു ഇതാണ് പൊറ- ഒന്നൊക്കവ പഴങ്ങളാണെങ്കിലും വീണ് നമ്മ്ടെ വീട്ടില് ഇണ്ടാകാണാതാണെങ്കിലുവെ വീണ് കെടക്ക്ന്നതായിപ്പം കഴിക്കാന്- ഇത് നമുക്ക് ഭയങ്കര-
ഉം വീട്ടിലാവുമ്പ ഹെൽത്തി ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അത് അത്രെ പറ്റൂല പൊറത്ത്ന്ന് വാങ്ങ്ണത് അത് തീരെയും പറ്റൂല
അതെ
എല്ലാത്തിലും മായം
അതെ അതെ എല്ലാത്തിലും മായം തന്നെ ശരികും പറഞ്ഞാ നമ്മള് വീട്ടില് ഇണ്ടാക്ക്ന്ന ഭക്ഷ്ണങ്ങളാണ് നമുക്ക് ഒന്നും കൂടെ ആരോഗ്യത്തിന് നല്ല -
നല്ലത് അതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലല്ലൊ ഉം എങ്ങനെ ഫാമിലി ട്രിപ്പൊക്കെ പോക്ക്ണ്ടൊ നിങ്ങള്
ഏയ് ഇല്ല ഇല്ല ഇല്ല
ആണോ
പോവാറൊന്നുല്ല
ഏഹ്
ട്രിപ്പൊന്നും പോവാറൊന്നുല്ല പിന്നെ വല്ലപ്പോഴുംങ്ങ് പൊർത്തോട്ടന്ന് വെച്ചാ അങ്ങനല്ല എല്ലാ ഏ സാധനങ്ങല് വാങ്ങിക്കാനായിട്ട് പ അലേക്കാൻ വേറെങ്ങും പോവാറൊന്നുംല്ല അങ്ങനെ ഉറപ്പായിട്ടൊന്നും പോകും
ആ ആഹ് ല്ല ഞങ്ങള് എല്ലാ വെക്കേഷൻലും പോവും എന്താ ഓണപ്പൂട്ടിന് ക്രിസ്മസിന് അങ്ങനെ സ്കൂൾ അവധില്ല ദിവസങ്ങളിലൊക്കെ ഞങ്ങട് ആഹ് ഫാമിലി ആയി ട്ട് എല്ലാ ഫാമിലിയും കൂടെ പോകും റിസോർട്ട് എടുക്കും അവിടെ ഒരു ദിവസം കൂടും അത്യാവശ്യം വല്ല്യ ഫാമിലി ഇണ്ട് കൊർച്ച് ആൾക്കാര്ണ്ട് അപ്പ അങ്ങനെ പോയി കൂടും
അതൊക്കെ ഒരു നല്ല നല്ലൊരു രസല്ലേ അതൊക്കെ അങ്ങനെ പോകുന്നത് വരാ
ടെസ്റ്റാണ് ഉം ഒന്നുകൂടി അടുക്കും ഒര് ഒറപ്പ്ണ്ടാവും കുടുംബ ബന്ധത്തിന് ഉം
ഉം ഉം വേറെ വീട്ടില് പ്രായവരക്കെ ഉണ്ടോ അതോ
ആ ഉണ്ട്ണ്ട് പ്രായമായവര് ഉണ്ട്
ഉ അയ് ശരി ഉം വേറെന്ത് വിശേഷം
വേറെന്താ അങ്ങനെ പോകന്ന് പാചകം ചെയ്യാൻ ഇഷ്ടണോ നിങ്ങക്ക്
ആ അത്യാവശ്യം അത്യാവശ്യം ചെയ്യും അല്ലാതെ അങ്ങനെയ ഒത്തിരി ഒന്നല്ല നമ്മുടെ വീട്ടിലുള്ളത് പിന്നെ ചെില സമയത്ത്ള്ളതൊക്കെ ഉണ്ടക്കണം തോന്നുവാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കാറുണ്ട്
ശരി ആവലുണ്ടോ ട്രൈ ചെയ് നോക്കുമ്പോ
ശരി
പ്പ ഇന്തായി പോവുംല്ലേ
എല്ലാരും ഒട്ടും നമുക്ക് കഴിക്കാൻ പറ്റാത്ത പോലെ തന്നെ ആ ഒന്നുമില്ല കേട്ടോ
ഏ ഞാൻ ചില സമയത്ത് ഇണ്ടാവണ്ടത് കഴിക്കാൻ പറ്റൂല വായൊക്കെ വെച്ചാ തുപ്പും
ഉ ആ ഞാനും അങ്ങനെ തന്നെയ
ഏ ഇന്നലും പക്ഷെ എനിക്ക് ആരെങ്കിലും എന്താണ് അതിന്റെറ ഇൊക്കെ പറഞ്ഞ് തരികയാണെന്നുണ്ടങ്കിൽ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരിയാണുങ്ക ഞാൻ അതുപോലെ ഉണ്ടാക്കിയാല് ഇന്റത് റെഡിയാവും
ഉം ഉ ഉ
ഉം ഞാൻ പിന്നെ മെയിൻ ആയിട്ട് ഇണ്ടാക്കിയ ചിക്കന നോട് ഇല്ല ഐറ്റംസാ അക്കൊന്നും ഞാൻ ഉണ്ടാക്കിയല്ല അങ്ങനെ ആയിട്ട് റെഡി ആവലില്ല
ആ അയ് ശരി
ഉം നിങ്ങെന്താ അധികം ഇണ്ടാക്കലേ
ഞങ്ങ ഇവിടെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കു ന്നാ ചോറും കറികളും ക്ക ഉണ്ടാക്ക എ സ്പെഷ്യലായിട്ട സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പ ഇവിടെ ഇടക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ആ ഉ ആ അതിഷ്ടാണ് അല്ല മോനക്കെ ഇഷ്ടമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് എടക്ക് ക്ക്‌ ഇണ്ടാക്കി ഇപ്പ ഇണ്ടാക്കിട്ട് കുറയായി എടക്
ആണല്ലേ
ഉം
എങ്ങനാ ബിരിയാണി ഇഷ്ട്ടാണ നിങ്ങക്ക്
ആ ബിരിയാണി ഇഷ്ടാണ് ബിരിയാണിവ്ടെ എടക്ക് ഇണ്ടാക്കാറുണ്ട്
ആ ഇവിടെ കോഴിക്കോടൻ ബിരിയാണി തലശ്ശേരി ബിരിയാണി
ആ അങ്ങനൊന്നും ആ ഞങ്ങ ഞാനിവടെ ആ ദം ബിരിയാണി ദം ബിരിയാണി
ഇപ്പോ ഇൻസ്റ്റെലൊക്കെ വയറ റലായ ഒരു ബിരിയാണില്ലേ ചുക് ചിക്കൻ ചുക്ക് ഇണ്ടാക്കണ അതുപോലത്തെ ഉള്ളി എന്താണ് പൊരിച്ചുകാണ്ട് ഇട്ടുകാണ്ട്ള്ള ബിരിയാണി അത് കഴിച്ചീണ്ടാ
എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിന്റെ അകത്ത് വേവിക്കണെയല്ലേ
അങ്ങനല്ല നമ്മള് എന്താണ് ബിരിയാണി ക്ക് ഉള്ളി വറുത്ത് പൊരിച്ചിടൂല്ലേ
ആ ഹ ഹ
പോലെ പൊരിച്ചിട്ട്കാണ്ട് ആ പൊര്ച്ച സാ ഉള്ളി കോഴിക്ക്ടാ അമ്മള് എന്താണ് പറയാ മ് ചിക്കന്ക്ക്‌ മസാല പൊരിച്ചാള്ള മസ് സാല കൂട്ടിയേക്കും ഇന്നിട്ട് ഈ പൊരിച്ച കോയി ആഹ് അത്ക്ക്‌ടാ അത് ഭയങ്കര ടേസ്റ്റ് ഇള്ള ഒരു സംഭവാ.
അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ.
കണ്ടിട്ട്ണ്ടോ?
ഞാൻ കണ്ടിട്ടില്ല.
ഒന്ന് ട്രൈ ആക്കി നോക്കോണ്ടി അടിപൊളി ടേസ്റ്റാ പിന്നമ്മള് അങ്ങനേ ഇണ്ടാക്കൊള്ളു ആ നല്ല ടേസ്റ്റാ ഉം
ക്കണം ഇണ്ടാക്കണം ഒരൂസം. ഉം ഉച്ചക്കി ഇണ്ടാക്കില ചോറ് വെച്ചു കറി ആക്കീട്ടില്ല. ഉം കറി എന്തേലും ആക്കണം.
ആഹ്
ഉം
എന്താ വെജിറ്റബിൾസ്
ആഹ് വെജിറ്റബിൾസ് ആണ് പച്ചക്കറി ഞങ്ങളിവടെ കൂടുതലും അതാണ് പിന്നെ എടക്കെക്കെ ഇങ്ങള് ഈ നോൺ വെജ് വാങ്ങിക്കാറൊള്ളു അങ്ങനത്തേയ്ന് എറച്ചി മീനൊക്കെ
ആഹ് ആഹ് ആ
ആഹ് ആ
എന്നായ്
ആഹ് ശെരി എന്നാ ശെരി ശെരി ഓക്കെ ശെരി